എന്തെടുക്കുവാടെ
ആഹ് വെറുതെ ഇങ്ങനെ കിടക്കുവാ ഇയാളെന്തെടുക്കുവാ
ആഹ് ആഹ് ഇവിടെ ടി വി ഒക്കെ കണ്ടോണ്ടിരുന്നതാ
വേറെ ജോലിയൊന്നും ഇല്ലിയോ അവ്ടെ
ആഹ് രാത്രിയല്ലേ അപ്പം ടി വി ഒക്കെ കണ്ടൊണ്ടിരുന്നതാ വാർത്ത കണ്ടോണ്ടിരുന്നതാ നമ്മുടെ അല്ല നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്ക്ന്ന സംഭവങ്ങളൊക്കെ
ഓ എന്ന് തൊട്ട് തൊടങ്ങി ഈ നല്ല ശീലങ്ങളൊക്കെ
അതൊക്കെ നമുക്ക് കാണണ്ടേ അല്ല നമ്മുടെ ഇപ്പം ഞാനായാലും ഇയാളായാലും നമ്മള് വാർത്തയൊക്കെ കാണ കാണ നമ്മക്ക് ഈ നാട്ടില് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാ നടക്കുന്നത്. നടക്കാൻ പറ്റ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങ നടക്കുന്ന കാർ അപകടം അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങള നടക്കുന്നത് പിന്നെ നമ്മള് അ വാർത്തയൊക്കെ കാണുമ്പോ നമുക്ക് ആഹ് അതെല്ലാം അറിയാൻ പറ്റും
ആഹ്
പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം
ഓ വിശേഷന്നുല്ല
ചോറൊക്കെ കഴിച്ചോഎല്ലാരും
ആഹ് കഴിച്ചു
കഴിച്ചു ആഹ് മോളെ ക്ക ഉറങ്ങിയോ മോളക്ക് സുഖയിട്ടിരിക്കുന്നോ
ആഹ് മോള്സുഖമായിട്ട് ഇരിക്കുന്നു ഉറങ്ങിയിട്ടില്ല
ഉറങ്ങീട്ടില്ലയോ ആഹ് ആഹ്
മോള് കതകിന്റെ ഇടയ്ക്ക് കൈയ്യൊക്കെ കൊണ്ടിട്ട് കൈ വേദനയൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഇവിടെ
ഓ ഓഓ ഓ എന്തോ കളിച്ചതാണോ കുഞ്ഞ്
കളിച്ച വഴിക്ക് ഡോറ് പിടച്ച്ടച്ചതാ കൈ ഡോറിന്റെ ഇടക്ക ആയി പോയി.
ആണോ അയ്യോ എന്തെങ്കിലും മരുന്നൊക്കെ പരട്ടിന്ന് കൊടുക്കാനേഎന്താ
ഉം ഞാൻ പറഞ്ഞതാ മരുന്ന് ഇട്ട് തരാന്ന് പറഞ്ഞ് ഇപ്പൊ വേണ്ടന്നും പറഞ്ഞിരിക്കുവ.
ആണോ അവര് അവരൊന്നും നോക്കത്തില്ല അവരെന്തിന്റെക്കെ ഇടക്കാ കേറി കളിക്കുന്ന പിള്ളാര്
ഉം ഡോറ് പിടിച്ച അടച്ച വഴിക്ക് അവള് കയ്യ് എടുത്തില്ല കൈ അയിനകത്ത്ന്നെങ്ങിരുന്നു
ഇരുന്ന് അയ്യോ നല്ല വേദനയായിരിക്കുല്ലോ
ആന്ന്
സാരമില്ല എന്തെങ്കിലും മരുന്നൊക്കെ പരട്ടി കൊടുത്താൽ അതും മാറും കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ
ആഹ് ഫുഡൊക്കെ ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു അവൾക്ക് അല്ലെന്നണ്ട് ഇനി അവള് കഴിക്ക ത്തുല്ല
ആഹ്ആണ് ണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണ ഇത് വന്നെങ്കില് പിന്നെ നിർബന്ധമായി കരച്ചിലായി പിന്നെ ഒന്നും കഴിക്കത്തില്ല അങ്ങനെ പിള്ളേരേരുത്
ഉം
എന്ത് ചെയ്യന അവര് ഓരോന്ന് എന്തെങ്കില അവർക്ക് അവ അടങ്ങിയിരിക്കത്തില്ല അവര് ഓരോ കുരുത്തക്കേട് കാണിച്ചോണ്ടിരിക്കും.
അവള് ടി വി കാണാനായിട്ട് അപ്പുറത്തോട്ട് ഓടിയതാ.
ആണോ ആഹ ആ ആ സാരല്ല അതങ്ങ മാറും.
ഉം
ഉ ആള്ഉറങ്ങിയോ
ഇല്ല ഇവിടെ അടുത്തിരിപ്പുണ്ട്
ഉണ്ടോ ആഹ് കൊഴപ്പൊന്നും ഇല്ലല്ലോ.
ഇല്ല കൊഴപ്പൊന്നുല്ല ഇനി ഉറങ്ങത്തൊന്നുംല്ല അവള് പ സമയം പാതിരാത്രി ആയാലും അവള് ഉറങ്ങത്തില്ല ഫോണ് കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത കൊണ്ടേ ഇരിക്കും ക്കും
ആ ഫോണ് അവർക്കിപ്പോ ഫോൺ മതിയല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും ഫോൺ മതി ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെക്കാട്ട ത്തിലുള്ള അറിവ് അവർക്ക് യൂട്യൂബ് ആയാലും അങ്ങനെയൊക്കെ എന്തൊക്കെയ അവര് കാണുന്ന ഇൻസ്റ്റാഗ്രാമില് റീൽസ് അങ്ങനൊക്കെയാ പിള്ളേർ കാണുന്നത് ഇപ്പൊ നമ്മ ഇപ്പാന്നെങ്കില് പണ്ടത്തെക്കൂട്ട് നമ്മടെ കാലത്തൊന്നും ഉള്ള പോലൊന്നും അല്ല ഇപ്പം യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ അവർക്ക് കാണാനുള്ള വീഡിയോസും ഇപ്പൊ നമ്മുക്ക് പാചകം അറിയത്തില്ലെങ്കിൽ ആ പാചകം പഠിക്കാൻ വരെയുള്ള വീഡിയോസ് വരെ യൂട്യൂബില് അവര് അപ്ലോഡ് ചെയ്തിട്ടേക്കുക
ഉ അവര് യൂട്യൂബ് നോക്കിയിട്ട് ഓരോന്ന് നമ്മുടെ അടുത്ത് പറയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മുക്ക് പറഞ്ഞു തരും ചെയ്യെണ്ട രീതിയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് തരും
പറഞ്ഞ് തരും എന്റെ മോളും അതുപോ ആഹ് എന്റെ മോളും അതുപോലെ തന്നെയാ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കി പിന്നെ ബെഹെളം കാര്യങ്ങള് അവര് പിന്നെ ഒറങ്ങ ത്തില്ല അങ്ങെനെ ന്തൊക്കെ കാര്യങ്ങളാ അത് നമ്മള് ആ രീതീൽ അമ്മള് ഉ ണ്ടാക്കി കൊട്ക്കണം
വീട് തിരിച്ച് വെക്കു അവര്
വെക്കും പിന്ന്യാ പിള്ളാരെ പിന്നെ അമ്മെടെ അമ്മെടെ പിള്ളാരെല്ല്യോന്നും പർഞ്ഞുകൊണ്ട് നമ്മള് അ തങ്ങ് ഉണ്ടാക്കി കൊട്ക്കും ഇപ്പം നമ്മക്ക്പ്പം എന്തെങ്കിലാെരയ്റ്റം അറിയത്തില്ല എന്തെങ്കിലും ഒര് ചേരുവ ചേർ കണം ന്നെങ്കി അമ്മളായാലും യൂട്യൂബില് സെർച്ചെയ്ത് നോക്ക്യാ മതി അതിനകത്ത് അതിന്റേതായ രീതിയില് കൊടു ത്ത്ട്ടുണ്ട് ഇപ്പഴ് ഞ്ഞോ ഓരോ മാറ്റങ്ങളേ പണ്ടൊക്കെ എങ്ങെനെ ഉണ്ടായ്ര്ന്നു പണ്ടാെന്നും അങ്ങെനെ അങ്ങെനെയുള്ളൊരു രീതിയൊന്നും ഇല്ലായ്റ്
തൊക്കെയാണ് ഫോണ് കിട്ടി തൊടങ്ങിയത് തന്നെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ടാ
കഴിഞ്ഞിട്ടാ ഫോൺ കിട്ടി തൊടങ്ങിയത് ആന്ന് ആന്ന് ഇപ്പം പണ്ടത്തെ രീതിയാന്നോ ഇപ്പം ഇപ്പം പിള്ളാര് ക്കെല്ലാം നല്ലെ ആഹ് ആണാണ് ഫോണും കണ്ടെഴ്ന്നേക്ക്ന്ന അവർ ഫോൺ മതി റീൽസ് കണക്കെ അങ്ങെനെ എന്തെക്കെയാ അവര് കാണ്ന്നെ ഫോൺല് ഫോൺല് അടിറ്റായി പോയി
ഫോണും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാ നമ്മള് അട്ത്തിര്ന്ന് വിളിച്ചാ പോലും വിളികേക്കത്തില്ല
വിളിച്ചാ പോലും വിളികേക്കത്തില്ല ഫോണിലാ ഫുൾ
ഫോണ് വാങ്ങിച്ച് പൂട്ടി വെച്ചാലും ബെഹെളം വെച്ച് ഫോണ് വാങ്ങിക്കു അവര്
ആന്നാന്ന് പണ്ടൊക്കെ നമ്മള് പഠിക്ക്ന്ന ടൈമിലൊക്കെ ഫ് ഫോണ്ന്ന്ന്നും കാണാൻ പോലു ഇല്ലാ ഇപ്പം പിള്ളാര് സ്കൂൾല് പോയ്ക്കഴിഞ്ഞാല് വീട്ടി വന്നിട്ട് അവര് ഫോൺ ഫോൺലെടുത്ത് നോക്കുവ റീൽസ് കാണാക്കുവ ഇപ്പൊ അവർക്ക് ഇപ്പൊ പഠിക്കാൻ തന്നെ ഫോൺനകത്തുണ്ട് പഠിക്കാൻ തന്നെ അവർക്കിപ്പം ഏഹ് ഇത് നോക്കണം ഒര് ഡൗട്ട് നോ ക്കണം അതും ഫോൺനകത്തുണ്ട് അങ്ങെനെ വെച്ചേക്ക ഇപ്പ ആൾക്കാര്
അവര് തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുവെല്ലേ അങ്ങെനെ ചെയ്യണം
ആണാണ് അങ്ങെനെ ചെയ്യെണം ഇങ്ങെനെ ചെയ്യെണം എന്നൊക്കെ അവര് നമ്മളോട് പറഞ്ഞ് തരുവാ എന്തു ചെയ്യാനാ ഓരോ കാലഘട്ടങ്ങളെ അമ്മള് പഠിച്ച കാലഘെട്ടം വല്ലോം ആണോ ഇപ്പൊ
നമ്മള് പഠിച്ചപ്പം രാവിലെ പോവും
ഉം അതാ വൈകിട്ട് വെരും പഠിക്കും എവിടേലും കെടെന്നാെറ ഇപ്പ പിള്ളേർക്ക് റ്റീവി ആയ്
പിള്ളേര് വര്മ്പഴേ ഒന്നെങ്കി ടീവിയും വെച്ച്
ആഹ് ആന്നാന്ന് ഫോണും കൊണ്ടിരിക്കും നമ്മള് പറഞ്ഞാല് അവര് കേക്കത്തില്ല പണ്ടത്തെ പണ്ടൊക്കെ അമ്മള് അമ്മക്കൊക്കെ കൊതിയാ അമ്മടെ സ്കൂൾ കാലം ക്കെ ഫ്രണ്ട്സിനെയെക്കെ കാണാറുണ്ടോ
ആഹ് കാണാറുണ്ട്
കാണാറുണ്ടോ ആഹ് അന്നത്തെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ അമ്മള് ഒത്ത്‌രി ഒ ത്തിരി മിസ്സെയ്യ്ന്ന് അന്നൊക്കെ ഒരു നല്ലൊരു ഇതായ്ര്ന്നു നല്ലൊരു വൈബായിര്ന്നു അന്നൊക്കെ ഇന്നെന്തുവാ ഇന്നെന്തുവാ ഇന്ന് എഹ് ടീച്ചർമാര് ഇവറെ ഫ്രണ്ട്സാ അങ്ങനാ ഇപ്പോഴത്തെ കാലഘട്ടം പക്ഷേ പണ്ടൊന്നും പണ്ടൊക്കൊണെങ്കി നമ്മക്ക് വല്ലാതെ മിസ്സ് ആകും നമ്മുടെ സ്കൂൾ കാലവും അംഗൻവാടിയില് ടീച്ചേഴ്‌സ് ഇപ്പോഴത്തെ അംഗൻവാടിയിലാണെങ്കില് ഇപ്പം ബിരിയാണി മുട്ട പഴം ഏത്തപ്പഴം പാല് ഇതൊക്കെയാ നമ്മള് പഠിക്കുന്ന ടൈമിൽ എന്തോ ഉണ്ടായിരുന്ന് നമുക്ക് കഞ്ഞിയും പയറും
ഉം ഇപ്പോ സ്കൂളുകളിലും അങ്ങനെ ആക്കിട്ടുണ്ടല്ലോ ബിരിയാണിയൊക്കെ
ആ്ഹ് സ്കൂളുകൾ ആഹ് ഉണ്ട് ഉണ്ട്
അതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോവാൻ മടിയും കാണത്തില്ല ഇപ്പോ
മടിയും കാണത്തില്ല ഇപ്പോ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് സ്കൂളിലൊക്കെ പോകാന് ബിരിയാണി ഇപ്പം ബിരിയാണി ഒരു സമയത്ത് ഏ അവർക്ക് പായസം പാല് മുട്ടയൊക്കെ ഉണ്ട് ഇപ്പോ സ്കൂളിലൊക്കെ അത് ഓരോ കാലഘട്ടം കഴിയുന്തോറും ഓരോ മാറ്റങ്ങളാ ഇനി അടുത്ത ഇതിനൊക്കെ എന്തുവാന്ന് ആർക്കറിയാം ഇപ്പം നമ്മുടെ പിള്ളാര് പഠിക്കുമ്പോ അവർക്ക് സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര താല്പര്യണ്
നമ്മളെക്കെ പഠിച്ചപ്പോ നമ്മള് അടി പേടിച്ചു സ്കൂളിൽ കേറത്ത് പോലും ഇല്ലായിരുന്ന്
അതന്നെ നമ്മളെക്കെ പഠിച്ചപ്പോ സ്കൂളിൽ ഒന്നുല്ലായിരുന്നു സ്കൂളിൽ ഇച്ചിരി ഉച്ചക്ക് ഇച്ചിരി ചോറ് മാത്രം ആഹ് ആയിരുന്നായിരുന്നേ ഇപ്പോ അങ്ങനെയല്ലേ പിള്ളേരെ അടിക്കാൻ പറ്റുവോ പിള്ള
ടീച്ചറും നല്ല ഫ്ര ഫ്രണ്ട്ലി ആയിട്ടല്ലേ നിൽക്കുന്നേ
ആന്ന് ആന്ന് പിള്ളാരും ടീച്ചറും ഫ്രണ്ട്ലി ആയിട്ടാ നമ്മക്ക് ഏ കൂട്ടുകാ കൂട്ടുകാര് പോലെയാ അവര് സംസാരിക്കുന്നത് അവരടെ ആ രീതിയില് ടീച്ചർമാരും അങ്ങനെയൊക്കെ തന്നെ പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ പോകാൻ തന്നെ മടിയും ദേഷ്യവും ഒക്കെ ആരുന്നു ഇപ്പോ പിള്ളാർക്ക് അങ്ങനെയൊന്നുല്ല സ്കൂളിലെങ്ങും ഒന്നും ഇല്ല അന്നത്തെ അംഗന വാടികളിലൊക്കെ ആണ ങ്കിൽ നമുക്ക് നമ്മുക്ക് പോവാം ഇപ്പഴാണെങ്കിൽ പിള്ളാർക്ക് കളിക്കാൻ കളിപ്പാട്ടം മുട്ട പാർക്ക് അങ്ങനൊക്കെ എന്തൊക്കെ ഐറ്റമാ അന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു അന്ന് കഞ്ഞിയും പയറും മാത്രം പക്ഷേ അന്നത്തെ കഞ്ഞിയും പയറും ഒക്കെ നല്ല രുചിയായിരു ന്നല്ലേ
ഉം പയറ് പുഴുങ്ങി കിട്ടുവായിരുന്നു അംഗന വാടിയി
ആഹ് പയറ് പുഴുങ്ങി കിട്ടുവാ യിരുന്നു അതൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്ന് ടീച്ചർമാരൊക്കെ വെച്ച് തരുന്നേ നമ്മളെ ആസ്വദി
മാത്രം തിന്നാ മാത്രം പോവായിരുന്ന് പയറ് മാത്രം തിന്നാൻ
നമ്മള് അതൊക്കെ ആസ്വദിച്ച് കുടിക്കുവായിരുന്നു പയറും കഞ്ഞിയൊക്കെ ഇപ്പഴത്തെ പിള്ളേർക്ക് അതൊന്നും അതൊന്നും ഇ അതൊന്നും ഇറങ്ങത്തില്ല പിള്ളാ ർക്ക് ബിരിയാണി അങ്ങനെയുള്ള ഐ
ബിരിയാണി പൊറോട്ട ബീഫ് ഫ്രൈ ഇതെക്കെ പിള്ളേർക്ക് അങ്ങോട്ട് തിന്നാൻ പറ്റത്തൊള്ളൂ
ആഹ് ആന്ന് ആന്ന് ആന്ന് ഇങ്ങനെ പുതിയ പുതിയ ഐറ്റങ്ങൾ എറക്കുമ്പം അവർക്ക് വേണം ഇപ്പോ എന്തെങ്കിലും ഒന്ന് സ്കൂളിൽ നിന്ന് കേൾക്കുവാണെങ്കിൽ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയും ആഹ് ഇന്ന് ഇത് ഉണ്ടാക്കി തരണേ നാളെ ഉണ്ടാക്കി ഇന്ന് ഞങ്ങടെ സ്കൂളിലിതു പറഞ്ഞായിരുന്നു ഇതിനെ വേണമെങ്കിൽ അതിനെ ഉണ്ടാക്കുന്ന വിധം വരെ അവര് വേണമെങ്കിൽ നമുക്ക്
ഉം നമ്മക്ക് പറഞ്ഞ തന്നാ അടുത്ത നിന്ന് അവരെ ഉണ്ടാക്കിയത് കഴിച്ചിട്ടേ അവര് പോവത്തോള്ളൂ
കഴച്ചിട്ടേ പോവത്തുള്ളൂ അങ്ങനെ പിള്ളോര് ഇപ്പഴത്തെ പിള്ളോര് പണ്ടൊന്നും നമ്മക്കൊന്നും ഒന്നും അറിയത്തില്ല നമ്മുടെ സ്കൂൾ കാലം നമ്മള് മിസ് ചെയ്യുന്നു പിന്നെ അംഗൻവാടി കാലവും കളിക്കാന നമ്മുക്ക അന്നൊന്നും കളിക്കാനൊന്നും ഒന്നും ഇല്ലായിരുന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പാർക്ക് എന്തൊക്കെയ ഇപ്പ എവിടെങ്കിലും പോയിക്കഴിഞ്ഞാലും വരെ പാർക്ക അതുകൊണ്ട് പിള്ളേർക്ക് എവിടേം പോവാന് ഇഷ്ടവാ പുറത്ത് പോവാനേ എവിടെ ഇഷ്ടാ ആഹ് മോൾക്ക് ഇഷ്ടാണോ പുറത്തൊക്കെ പോകാന്
ഓഹ് അവളിവിടെ ബഹളവാ പുറത്ത് കൊണ്ടു പോവാത്തേനെ പിന്നെ നമ്മള മഴയൊക്കെ ആയൊണ്ട് പുറത്തോട്ടൊന്നും കൊണ്ട് പോകുന്നില്ല
ആണെല്ലയോ ആഹ് ആഹ് പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ
ആഹ് ഇല്ല
ആഹ് വേറെ ഒന്നുംല്ലല്ലോ എന്നാ ശെരി എന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി